ഹലോ എന്താ വർത്താനം
നല്ല വർത്താനം
ഉം എന്തൊക്കെ പരിപാടി
നല്ല പരിപാടി കുട്ടിനെങ്ങനെ നോക്കി കൊണ്ടിരിക്കാണ് ചെറിയ കുട്ടി ഉണ്ടേ
ആ ശരി ഏ എന്തേനു കടി
കടി അപ്പം
ഏ
അപ്പം പൊറാട്ടെ ഉണ്ടേനി പൊറാട്ട ക
അയ് ശരി പിന്നെ എന്താ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നാട്ട്ത്തെ
നല്ല വിശേഷം
ആ കുട്ടി ചെറിയ കുട്ടിയാണോ
ആ എട്ട് മാസം പ്രായമായക്കുട്ടിയാ
ആ അയ് ശരി ഒരു മോനള്ളോ
അല്ല മൂന്ന് മക്കളുണ്ട് മൂത്തത് ആൺകുട്ടി ഓന് നാലാം ക്ലാസ്സില് രണ്ടാമത്തത് പെൺകുട്ടി ഓള് ഒന്നാം ക്ലാസ്സില്
അയ് ശരി
എട്ട് മാസമായിട്ടോള്ളൂ
എഹ് സ്കൂൾപോയോ മക്കളൊക്കെ? ഏഹ് പത്തണി ആവുമ്പോത്തെ
പോയല്ലേ ആകുമ്പോതിന് സ്കൂള് തുടങ്ങുവല്ലേ അല്ലേ പത്ത് മണിയാകുമ്പോത്തിന്. തുടങ്ങും ഉം ഉം
അഹ് അഹ്
പിന്നെന്താ നാട്ടിത്തെ വിശേഷങ്ങളൊക്കെ മഴൊക്കെ ഉണ്ടോ?
മഴ വല്ലാതൊന്നുല്ലാ
ഉം ചൂട്
ചൂടുണ്ട് ചൂടുണ്ട് ഫാൻ ഇടാതെ നിക്കൂലാ ഹലോ
ഹലോ.
ആഹ് കേക്കല്ലേ?
ആഹ് കേക്കുണ്ട് കേക്കണ്ടല്ലോ
പറയൂ
ആഹ് മോൻ എങ്ങനെ ചൂടൊക്കെ ആയതോണ്ട് ഉറങ്ങുവോ?
ഓർങ്ങോക്കെ ചെയ്യും.
ആഹ്.
കാണന്നള്ളൂ.
ആഹ്.
ഉം
മഴ എവിടിം ഇല്ലലോല്ലേ പൊതുവേ കമ്മിയാണല്ലോ ആഹ് മ
മഴ പെയ്ക്കാനും ആപതന്നെയാണ്.
എങ്ങനെ.
മഴ പെയ്താലും ബുദ്ധിമുട്ടാണ് നല്ലോണം പേയ്താലും ബുദ്ധിമുട്ടാണ്ന്ന്.
ആഹ് പെയ്താലും ബുദ്ധിമുട്ടാണ് പെയ്തിട്ടില്ലേലും കതിയടാണ് നന്നാരിയാണ്. അവസ്ഥ പെയ്താ പറയും ഉണങ്ങണില്ലോ. ഒ ഡ്രസ്സ് ഉണങ്ങണില്ല മഴയ കൊണ്ട് സ്കൂളിൽ പോകാൻ വയ്യ മഴന അങ്ങനെ പറയും. പേയ്തിട്ടില്ലേ പറയും ചൂടൊണ്ട് വീട്ടിലിരിക്കാൻ കഴിയുന്നില്ലന്ന് പറയും ര ര ഞമ്മളെന്നൊ പറയാ.
ആഹ്.
പിന്നെ ഫുഡൊക്കെ ആയോ?
ഫുടൊക്കെ ആവണു.
ഉച്ചക്കക്ക് വെക്കാതുടങ്ങണ്ടാവുള്ളൂല്ലേ.
ആഹ്.
ആഹ് മക്കൾക്ക് എങ്ങനെയ കൊണ്ട് പോകുവോ ഫുഡ് കൊണ്ട് പോകുന്നുണ്ടോ?
ഏയ് കൊണ്ടോകൊനുല്ല ഒക്കെ അവിടന്ന് കിട്ടേ.
ആഹ് അതുകൊണ്ട് പിന്നെ അത് നോക്കണ്ടല്ലല്ലേ ഇപ്പൊ ആ ശരി. പിന്നെ എന്താ കുട്ടിപ്പോ ഓർങ്ങൂലേഞ്.
ആ ഓൻ ഉറങ്ങും ഓന് കൊറച്ച് നേരം കഴിഞ്ഞ ഉറങ്ങും ന്നണ്ട് പിന്നെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ. കുറക്ക ഉറങ്ങി നീച്ചു അപ്പത്തിന് എന്റെ തിരുമ്പേലും കുളിയൊക്കെ കഴിയും.
ആ ഒന്നും കിട്ടൂല. എങ്ങനെ ഫ്രീ ടൈം ഒന്നും കിട്ടലില്ലേന്ന് ച്ചോയിച്ച.
ഫ്രീ ടൈം കിട്ടുഒക്കെ ചെയ്യും ഓര നോക്കണ ടൈം ഫ്രീ ടൈം.
ആ അല്ലാതെ ഫോണുമാ കളിക്കാന് പടം കാണാൻ അങ്ങനെ ഒന്നും ടൈം ക്കി
ഇല്ല അതൊന്നുല്ല പടം കാണാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല കാണലൂല്ല.
ഇല്ലല്ലേ
ഈ ശരി കാണും അതിങ്ങനെഇര്ന്ന്കാണും അതിപ്പോ കൊടുക്കുമ്പോളോ പിള്ളേരൊക്കെ അങ്ങനെ കിട്ടോ ഉ
ഉം ആ അല്ലാതെ പൊതുവെ ഇപ്പൊ ഫോണ മക്കളി ഇല്ല
ഇല്ല
അല്ലെ. ആഹ അല്ല മക്കള് ചെറുതായാൽന്നെ അയ്മ്മക്ക് നോക്കാൻ വലിയ ടൈം ഉണ്ടാവൂല കമ്മിയക്കാരം അല്ലെ?
അതക്കെ ശ്രദ്ധി ക്കണേ ഒന്പ്പോ തൊള്ളേക്ക് ഓരോന്ന് എടുത്തിടെ അപ്പൊ അത് നോക്കിട്ട് ഇവിടെ ആവോണ്ട് ഇങ്ങെ നോക്കി നിക്കണു അവിടെ ആണെങ്കി പണികളയിക്കാരം. ഏ ബാസ്ബെ വീട്ടിലാണെങ്കിലേ പണികള ക്കാരന്ന്
ആ ആൾക്കാരുണ്ടോ അവടെ കൊറെ
ആഹ ഉണ്ട നാത്തൂന്മാരും
ഏ എല്ലാരും ഒരുമിച്ചതാ ഒരു വീട്ടിലാ
ഒരു വീട്ടിൽ തറവാട്ടില് പിന്നെയ
ആഹ് ആഹ് അപ്പൊ നല്ല രസംണ്ടാവലോ ആൾക്കാണ്ടാവുമ്പോ?
രസക്കെ തന്നെയാണ് പണി കൂടുന്നുള്ളു
പ പണി കൂടും പണി ഇടുത്താലും ഇടുത്താലും കാണൂല്ല കയുല്ലപക്ഷെ ഒച്ചപ്പുലിം
ഉ ഇല്ലപ്പോ ആ സ്ഥലം വാങ്ങീട്ട് ഇണ്ടാക്കണം ഇനി വീടൊക്കെ ഹസ്ബൻഡ് അയിന് ബഡ്ജറ്റ് ഒക്കാഞ്ഞിട്ടാണ്. അ ആഹ്
ആഹ ശരി പിന്നെ അവർക്ക് സ്ഥലംണ്ടോ?
സ്ഥലുണ്ട് പക്ഷെ അത് ഇീട് കയറ്റാൻ പറ്റിയ സ്ഥലല്ല ഒരു പാടത്ത കൂടി പോയിങ്ങണ്ടേ
ആഹ ബുദ്ധിമുട്ട്ക്കാരല്ലേ കയറ്റിയൽന്നെ പാടത്ത് കയ കയറ്റിയിൽ തന്നെ കെതിയടാണ്.
ആഹ
ഉം പിന്നീട് ആ വീടിന് വിള്ളലൊക്കെ ഉണ്ടാവന്നൊക്കെ പറയണേക്കാ
ആഹ
പിന്ന എന്നിട്ട് നിങ്ങൾക്ക് എന്താ സ്ഥലം വാങ്ങാൻ നോക്കണ്ടോ?
നോക്കണംക്കെ ണ്ട് ബഡ്ജറ്റും കൂടി ഒക്കണം.
അയ്ശരി അവിടെ നല്ല റേറ്റ് ഉണ്ടാവുംല്ലേ?
ആ റൈറ്റ് ഉണ്ട്ടാ
ആഹ എടുത്ത കിട്ടണം ഇന്നാ സുഖണ് ഉ അല്ലെങ്കി വീടുണ്ടാക്കണമെങ്കേ നല്ല കതി എട പോയി വരാനും ഉ ഞങ്ങൾക്ക് ഇപ്പ ഇണ്ടാക്കി കൊണ്ടക്കുണ്ട്
ആഹ
ഉ എടുത്തല്ലെങ്കിൽ വല്യ ബുദ്ധിമുട്ടാ ഈ കുട്ടികൾണ്ടാവുമ്പോളാണ് അയിന്റെ കെതീടെ
ആഹ് പോലെ ഇതിനൊക്കെ സൗകര്യ വേണ്ടേ
ആ അതാണ് ചെറിയ കുട്ടികളാവുമ്പോ ഒരു റൂമിലൊക്കെ കയ്യണ്ട നമ്മളത്
ആഹ് ഞങ്ങിപ്പോ അങ്ങനെത്തന്നെ കൈണ് മാളെ ഇഞ്ഞ അങ്ങക്ക ഏത് കാലത്താ വീട് കേറ്
ആഹ അതൊക്കെ ഇണ്ടായിക്കോളും അയ്ല്ലൊന്നും സങ്കടപ്പണ്ട
ഉം
ഉം അതെ മക്കൾക്ക് മണ്ടി കളിച്ചാനും ഒരു ഫ്രീ ആയി് കിട്ടണം എല്ലാരും പാടുണ്ട്പോ ആരും പറഞ്ഞിട്ട് കാര്യല്ല എല്ലാരെ അവസ്ഥ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഉ ആണ് ങ്ങട്ടും ഇങ്ങോട്ട്ന്നും നോക്കിട്ട് കാര്യല്ല ഇനിയിപ്പോ പെട്ടെന്ന് ഇണ്ടാവട്ടെ
ഹസ്ബൻന്റിന്റെ മ്മ ല്ല ഹസ്ബന്റിന്റെ വാപ്പ രണ്ടാമത് കല്യാണം കഴിച്ച അമ്മായ്മേണ്.
ആഹ
ആ അയിന്റട്ത്താനിക്കുന്നത്
ആ ആളെങ്ങനെയാ
കൊഴപ്പൊന്നുല്ല ന്നാലും അല്ലനമ്മെ അമ്മനെ പോലെ നോക്കൊന്നുംല്ലല്ലോ
ആ താണ് മക്കള ഒക്കെ അവനൻ തന്നെ നോക്കേണ്ടി വരും ല്ലേ
ആ ഞാ തന്നെ നോക്കല് ഫുള്ള് കാര്യങ്ങളും ഞാൻ ഇവിടന്ന് പോന്നാ പിന്നെ അവര് നോക്കികാരം ആ കേൾക്കാ ല്ലേ
ആഹ് അപ്പൊ മൂത്തച്ചിഒക്കല്ലേ ആ മൂത്തച്ചിഒക്കെല്ലേ
ഞാനാണ് മു ആ കേക്കാ ല്ല
ആഹ് കേക്കുണ്ട് കേക്ക്
ആ ഞാ തന്നെയാമൂത്താള് മൂത്തച്ചി ഞാനാണ് രണ്ട് എളേച്യേള്ണ്ട് രണ്ട് നാത്തൂമാരുണ്ട് വീട്ടില് അവരൊക്കെ ഉണ്ട് ഹലോ ഹലോ കാട്ടായൊ ഹലോ ആര്ക്ക്
ആ കേൾക്ക്ണില്ലേ ചോയ്ച്ചാ
ഇപ്പൊ കുറച്ച്നേരം കേട്ടില
അയ് എന്താവോലേ എടക്ക് ചെലോൽ പറയിണ്ട് നിറേഞ്ചിന്റെ റേഞ്ച് ഒക്കെ ഇണ്ട് എടക്ക് കേൾക്ക്ണില്ല
ഇതേമാരി ഇൻന്റീന്ന് അടിക്കുബോ ഇൻന്റീല് ആദ്യൊക്കെ റിങ്ടോൺ അടിച്ചീനു ഇപ്പോ അടിക്ണില്ല സൈലന്റ് ആകീട്ട് ക്ക്ണത് ഒച്ചഇല്ലാതെ
ആ ഇ ഇന്റീലും ഇതേ കോള് പോ വ്മ്പള് നമ്മള് ഇന്റീലും ഒച്ച കേൾക്കില്ല അടിക്കണ ഒച്ച ഉണ്ടാവൂലേ
ആഹ്
അങ്ങനൊന്നും കേൾ
എന്തത് ഹാങ്ങാവ്ണണ്ടാവൊയ് നമ്മളീ ഗ്രൂപ്പില ചോയ്ക്കുമ്പോ ഒന്ന് വിടുമ്പോ എല്ലാരും കൂടി മെസേ മെസ്സേജ് അയക്ക്ണ് കാണ അപ്പോ ഇങ്ങനെ ആരെ ആഹ് ഒന്നായിട്ട് അടിക്കണ്ടാവും അതാണീ കിട്ടാത്തത് ന്ന് തോന്നണത്
ആ അതന്നെ തേണോണ്ടയ്
ഉം അയിന് ഒരാൾക്ക് മറുപടി കൊടു ത്ത ഒരാൾ മാത്രോ ചോയ്ച്ചാൽ മതി ബാക്കി ക്കി ള്ളോരൊക്കെ ചോ
ആപോത്തിന് ബാക്കിലോലോരോ ചോദ്യം ചോയിച്ചാണ് അപ്പൊ അതിന്റെ ഉ ത്തരം കിട്ടുന്നില്ല നമ്മുക്ക് പിന്നെ നമ്മള് തുടക്കം തൊട്ട് തെരയാണേയ്
ആഹ്
ആഹ് പിന്നെ എന്താ ഫുഡ ഒക്കെ ഉണ്ടാക്കിന്നാ പറഞ്ഞെ ഉണ്ടാക്കണെന്നോ
ഉണ്ടാ ക്കണം ഇമ്മ ഇണ്ടാക്കും ഇപ്പെ ഞാൻ ഇന്റെ വീട്ടിലാണ് ഉമ്മ എല്ലാ പണികളും എടുകല് ഞാനങ്ങനെ ഒന്നിനും പോക്കില്ലനെ ലെനെ കുട്ടി നോക്കിയർക്ക്
എഹ് അയ് അയ് അയ് അന്റെ വീട്ടിലാണോ
ആഹ് അതെ
ഏഹ് അതോണ്ട് തെരക്കെടില്ലലേ ആ ഹസ്ബൻറ് എവിടെ ഇവിടെല്ലേ നാട്ടിലില്ലേ
ഹസ്ബൻഡ് നാട്ടിലുണ്ട് അവിടെ വീട് പണിയാവോണ്ട് ടൈൽസും പണിയാണ് തറവാട്ടില് അപ്പോ ഞാന് പോന്നു നിളങ്ങളെ എങ്ങനെ വേറെ വീട് വച്ചു താമസി ഏഹ് ഇങ്ങൾ വേറെ വീട്
തറവാട്ടിലാണ്
ഉം
തറവാട്ടിലാണ് ആ ഇവിട ഇമ്മീം ഇപ്പിം ഇണ്ടാവും ആ ഇവല് ട്ടിൻസാണ്
ഉം രണ്ട് മ
ല മൂന്നാള് ഇണ്ട് ഒരു പെൺകുട്ടീ ഇണ്ട് വല്ത് കെട്ടിച്ചിട്ട് പിന്ന ഇവല് രണ്ട് ആൺകുട്ട്വാളും ടീൻസാണ് എങ്ങനെ വേറെന്തൊക്കെയ വിശേഷിച്ച്
അല്ല അന്റെ പേരെന്താണ്
വേറെന്തൊക്കെയാ അവിടെ അവിടുത്തെ നാട്ട്ത്തെ വർത്താനം
നല്ല വർത്താനം
അതെ ആഹ് കുട്ടിന്റെ ഒച്ചേക്കാനല്ലേ കേക്ക്ക്ണത് ആഹ് പിന്നെ കുട്ടിക്ക് ഫുഡൊക്കെ കൊട്ത്താേ ആഹ് ഇഞ്ഞ്പ്പോ ഉച്ചക്കെത്തോ എങ്ങെനേ കൊട്ക്കെല് ഞ്ഞ്
ഉച്ചക്കാെട്ക്കൂല ഇനി ആറ് മണി വൈന്നേരം ആറ് മണിക്കൊട്ക്കും രണ്ട് നേരെ കൊട്ക്കലൊള്ളേ കൊടുക്കല്ലള്ളേ
ആഹ് രണ്ട് നേരല്ലേ ചെറിയ കുട്ട്യായോണ്ടാവും ഉം ക്കോ ഫുഡ്ഡ്
ആഹ് കൈകൊക്കെ ചെയ്യും ഓൻക് നല്ല വെശെപ്പാണ്
ആഹ് ഈ ടൈമില് വെശെപ്പ്ണ്ടാവും പറീണേക്കാ പിന്നെ അങ്ങട്ട് കഴിക്കാതിം ആവും കാെർച്ചൂടിം കഴിഞ്ഞ് താെടക്കത്തിലൊക്കെ തിന്നു ഓല്
അഹ് ആഹ്
പിന്നങ്ങട്ട് കയ്ക്കൂല്ലാ
ഉം പിന്നെ പാല് കുടിക്കാന് കെർച്ച് സമാധാനണ്ടാവും
ആഹ് അതാണ് വെഷ്മ അല്ലേ വൈകുന്നേരായ പിന്നെ അങ്ങെനെ ഒർങ്ങി ക്കോളുംലേ വെഷ്പ്പ് മാറ്യാ രാത്രി കരയോ
എടെക്ക്ങ്ങെനെ പാലുടിക്കാൻ ഒണെരും അപ്പ ഞാ കൊട്ത്താ വീണ്ടും കട്ക്കും കടന്നാെർങ്ങും അങ്ങെനെ
ഏഹ് അങ്ങെനെയൊള്ളുലേ അ ചെലെ കു ട്ട്യാള് രാത്രി ഇവനൊക്കെ പെരും കര്ച്ചിലേനു രാത്ര്യാണ്ടായാ താെട്ങ്ങും ഇവന്പ്പ രണ്ടായി ഇപ്പളും അങ്ങൻതന്നെ ഇവട്ന്ന് കൊഴപ്പല്ല ഇന്റെ വീട്ട്ക്ക് പോയ സ്ഥലം മാറീട്ടാെ എന്താന്നറീല്ല രാത്രി കര്ച്ചിലാെട്ങ്ങ്യാ പിന്നെക്കത് നിർത്തൂല
ആഹ് ആഹ് ചെലേ കുട്ട്യള് നേണ് ന്റെ അനിയത്തിടെ കുട്ടി അങ്ങെനെ
ഉം വല്യ കെത്യേടാണ് അങ്ങെനെ അവുമ്പോ ഉം ഞമക്കൊന്ന് ഒർങ്ങാനോ ഒ
ന്ന് സമാധാനണ്ടാവും
ആഹ് ഓലാെർങ്ങൂല്ല ഞമ്മളെ ഒർങ്ങാനയ്ക്കൂല്ലാ കേൾക്കണം നേരം വെൾക്ക്ണെ വെരെ കുത്തിര്ക്കും മാണം
ആഹ്
അത് ഭയെങ്കെരെ കെത്യേടാണ് ഒന്ന് ആയി കിട്ടണം ഒര് മൂന്ന് വയസ്സായ പിന്നെ കരയൂല പിന്നെ അങ്ങനെ
പോലൊട്ങ്ങ്യാലേ
ആഹ് പിന്നെ അവിടെ പോവാ കളിക്കാ ഓര്തങ്ങെനെ ഒര് തില് പോവും പിന്നെ കയ്ഞ്ഞു ഓലെ സുഖം കയ്ഞ്ഞു
ആഹ് നാല് വയസ്സായ സ്കൂക്കും പോവാരായിന്നെ
വാ സ്കൂക്കും പോവാനായി പിന്നെ ഒന്നും നോക്കീട്ട് കാര്യല്ല
ഉം അത്‌വെരെ നമ്മളെങ്ങനേലും കേറെയ്യാ
അതെ അത്‌വെരെ ഞമ്മൾത്
ഉം ഉം
അങ്ങനെക്കോണ് വേറെന്തെന്നാ
ന്നാ ഓക്കെ ഉം ഉ